ഹലോ എടി ഞാൻ പറഞ്ഞത് കേക്ക്ണ്ടോ
ആ കേക്ക്ന്ന്ണ്ട് അവടെത്തെന്നെ ഇരുന്നോ കയ്ഞ് പോണ്ട
ആ ആ അതെ ആ വിത്തീക്കോൾ മറ്റേ കോളേജില്ലേ നിങ്ങള് പോയ കോളേജില്ലേ എക്സാമെഴുതാനായിട്ട്
ആ
ആ അവടെ അറിയുന്ന ആരേലും ഉണ്ടോ സിറ്റിലെ ഇല്ല എടി നിങ്ങളെ കൂട്ടത്തില് ആരെ അറിയുന്നവരാരേലുംണ്ടോടി ൻക്ക് ബുധനായ് ആ എനിക്ക് ബുധനായ്ച എക്സാമ പശ് പോ അവര് ത് വരെ കൊട്ത്ത്ട്ടില്ല ആ കൊടുത്തിട്ടില്ല ഇപ്പൊ സ്‌ഫോട്ടോസെന്താന്ന് അറിയില്ല അപ്പൊ ചോയ്ക്കാനായിട്ട്
ഓ അങ്ങനെല്ലേ എനിക്കറിയണവരാ ഞങ്ങള് പോയിട്ട് അവടെന്ന് അവടെന്നാണോ ആദ്യം കണ്ടത് അവട്ന്ന് പിള്ളാരുതെന്നെ
ഏ സ്പോട്ടോസ് ഈ ഇവിടെ സ്പോട്ടോസ് തരില്ലന്ന്ർഞ്ട്ട് പറയണ്ടായിരുന്നു ക്ഷേ ഫോട്ടോസ് ഫോട്ടോസൊല്ലെങ്കി ങ്ങനെ എക്സാമെയ്ത
ആ അവടെ തേ ഇല്ലാതെങ്‌നെ ക്കറില്ല വേറെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളാരൊക്കെ പോയിട്ട് കൊട്ത്തില്ലല്ലോ
ആ പിന്നെ ഞാനിപ്പിൻട്ട് വേറെ കുട്ടിനെ വിളിച്ച് ചോയ്ച്ചാണേ ഇപ്പ വിളിച്ചി ചോയ്ച്ചപ്പണ്ട് ആ കുട്ടിക്ക് അറിയണവരാരോ ണ്ട് പറയ്ണ്ടായിരുന്നു ആ പക്ഷെ വിളിച്ചു ചോയ്ച്ചപ്പ പറഞ്ഞു സ്പോട്ടോസ് ല്ലന്ന് ആ വൈവെ മാത്രേ ള്ളൂ ത്രെ
അപ്പൊ സ്പോട്ടസ് അവടെ പോയിട്ട് അപ്പത്തെന്നെ എയ്താനേരിക്കും ആർക്കും കൊടുക്കണ്ടാവില്ല സ്പോട്ടോസ്
അറിയില്ല സ്പോട്ടോസ് ഇല്ല കൊസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാ മതി പർഞ്ഞു
ഏ സ്പോട്ടേസില്ലാത്ത പ്രാക്റ്റിക്കലോ
ആ സ്പോട്ടോസ് ല്ലാത്ത പ്രാക്റ്റിക്കലാണല്ലോത് കയ്ഞ്ഞ വർഷം കഴിഞ്ഞ എക്സാമിന് മെയിൻ എക്സാമിന് സീറ്റിക്ക് വന്നിട്ട് ഇതുപോലെ വേറൊതു കോളേജാര്ന്നു ആ കോളേജ്ലെ സ്പോ ട്ടോസൊന്നും വെച്ച്ട്ട്ണ്ടായ്ര്ന്നില്ല അത്ക്ക്‌ വൈവ മാത്രം വൈവെല് മാ ക്ക്‌ടും അതറിയില്ല ടി അതെങ്ങനാന്ന് എനിക്കറിഞ്ഞൂട പ വൈവ മാത്രേ ള്ളൂന്ന്ക്കെ പറയ്ണ്ടായിരുന്നു ക്കറില്ല എൻക്കറില്ല അമ്പത് മാർക്കാ തോന്നുന്നു
അപ്പൊ അമ്പത് മാർക്കിന് നിങ്ങക്ക് വൈവെ ചോദിക്കും
ആ ടി
പ്പൊ നല്ല കഷ്ടല്ലേ എന്തൊക്കെ ചോദിക്കുന്നറില്ലല്ലോ
ആഹ്. എന്താ ചോദിക്കണന്നറിയില്ല. ആ ആ എന്നിട്ട് ആ ആ കുട്ടിയോട് പർഞ്ഞത്രേ മറ്റേ കൊസ് സ്റ്റൻ പേപ്പറ് മാത്രം പഠിച്ചാ മതി. കൊസ്റ്റൻ പേപ്പർ തറയ്ട്ട് പഠിയ്ക്കാൻ പറഞ്ഞുന്ന് ന്നാ പർഞ്ഞത്. എ റില്ലാത്തത് കറക്ടായിട്ട് അറിയാവേണ്ടി ചോയിച്ചാണ്.
ഓഹോ, കറക്ടായിട്ടില്ലേ നിയ്ക്കറീ എടീ ഞങ്ങക്കൊക്കെ സ്പോട്ടസക്കെ ണ്ടായി ട്ടോ അത് ഉ ശൂപ്പറാട്ടോ അടീക്ക് പോന്നേയ്ക്കാര്ന്ന് എന്തുട്ടാ?
സ് പെട്ടെന്ന് മാർ മാർക്ക്ല്ലേ സ്കോർ യ്യാൻ പറ്റി. കാ ണം നമുക്ക് ഫോട്ടോസാവുമ്പം വേഗം എഴുതാ. ഷെ വൈവിയ്ക്കതുപോലെ പറ്റില്ലാ. ചോദിക്കുന്നേനാൻസറ് പറിയെന്നെ വേണ്ടേ.
ആഹ് ശെരിയാണ്. ഞങ്ങക്ക് സ്പോട്ടസുള്ളതു കൊണ്ട് എങ്ങനെയൊക്കെ തട്ടി മുട്ടി പോയി.
അതോണ്ട് ഞിപ്പന്താ ചെയ്യാന്നറിയില്ല.
നിങ്ങക്ക്ല്ല്യേ പറഞ്ഞരാണ്ടെരിക്ക്യോ? അന്തായാലും സ്പോർട്ടസ്ണ്ടാവും. വൈവി ഒന്നു ന്താലും അമ്പത് മാർക്കി ചോദിക്കൂല്ല്യ.
ആയി.
അതേ താങ്കളുടെ നെറ്റ് ഇപ്പോൾ നല്ല ബിസിയാണ് തോന്നുന്ന് കേക്ക്ന്നില്ല്യ.
പ്പ
പ്പ കേക്ക്ണ്ടോ? ഇല്ലാ.
പക്ഷതിന് മുമ്പ് ഇത്പോലെ ഒരു കോളേജിലില്ലേ
ഹലോ, കേക്ക്ണ്ടാട്
ഹലോ?
ഹലോ, ഹലോ?
എടീ നി നീ പറയ്ന്നെനിയ്ക്ക് കേക്ക്ണ്ട്. ഞാൻ പറയണ നിക്ക് കേക്ക്ണ്ടാ?
ആഹ്, നീ പറയുന്നത് എടക്കല്ലേ കേ
അതില്ലേ ഇവടെ റെയ്ഞ്ച്ല്ല്യ റൂമിനകത്ത് റേഞ്ച് കൊറവാ. പിന്നെ പൊർത്ത് പോയി വിളിക്കാന്ന് പർഞ്ഞ് കഴിഞ്ഞാ പോർത്ത് പോയി
ആഹ്. വാടൻ വന്ന് പൊർത്തു നിക്കാൻ സമ്മയ്ക്കൂല. സമയപ്പം ആഹ്, ഒമ്പെരായിലേ ആഹ്, ഇഞ്ഞി പൊർത്ത്ക്ക് ആടി വെർ അ അത് വെർതെ ചീത്ത പറയാ ന്റെ റൂമിലെ ഒരു കുട്ടി എന്തേര്ന്ന്
ആഹ്.
റ്റ്‌
ഒരിങ്ങല്
ക്കോഫായ്രുന്നു. അപ്പവള് രാത്രി അന്ന് സംഭവം ഞങ്ങ ങ്ങള് ഫുഡ് കഴിച്ചപ്പോ വെള്ളം തയ്ച്ചു. വെള്ളാണേ കഴിയും ചെയ്തൂ.
മ് ആഹ് വെള്ളം എടീ നീ പറയുന്ന കേൾക്ക്ന്നില്ല നീ ഒന്ന് റേഞ്ച്ള്ളാടെ പോവോ ഹലോ
ആഹ് അപ്പൊ വെള്ളം ഇപ്പൊ കേക്ക്ണ്ടോ ആഹ് അതെത് ഇവിടുത്തെ റൂമിലെ വെള്ളം കഴിഞ്ഞു
അ
അപ്പ ആ കുട്ടിയേന്ത് ചെയ്തുന്ന് വെച്ച് കഴിഞ്ഞാല് പൊറത്ത് പോയിട്ട് ഹലോ എടീ കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് പറ
ആഹ് റൂമില് വെള്ള കഴിഞ്ഞ് ഇപ്പ രാത്രി സമയമായി അപ്പ ആ കുട്ടി എന്തന്ന് വെച്ചാല് കോർഡോറിൽ ലൈറ്റ് ഓഫ് ആയിരുന്നുട്ടാ അപ്പൊ അവൾ എന്ത നേരെ പോയിട്ട് ലൈറ്റ് ഓൺ ആക്കാൻ ഓൺ ആക്കിയില്ല കയ്ൽ ഫോൺ ഉണ്ടായിരുന്നപ്പോ ഫോണിൽ ടോർച്ച് അടിച്ചിട്ട് പോയി വെള്ളം എടു വെള്ളം എടുത്തു ആ സമയത്തായിരുന്നു സാധനം വന്നിട്ടുണ്ടായിരുന്നു മാം വന്നിട്ടുണ്ടായിരുന്നു
ഏഹ് അപ്പൊ എന്തായി എന്ത് പറഞ്ഞു
മാം വന്നിട്ട് പറഞ്ഞു എന്തിനാണ് എന്താണ് ഫോൺ ഇല്ലാണ്ട് നിങ്ങക്ക് പറ്റില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു
ഏ പിന്നെ ടോർച്ച അടിക്കുന്നുേ
ആ ഡീ സംഭവ ഫോണ് ഈ പിള്ളേർ എന്ത്ന്ന് വെച്ചാല് രാത്രി സമയത്ത് ഈ റൂമിന്റെ വെളിൽ കൂടെ നടന്നിട്ട് ഫോണ് സംസാരിക്കും അപ്പൊ അങ്ങനാണ് വന്നിട്ട് മാം തീർത്ത് പറഞ്ഞ തോന്നാറയില്ല പക്ഷെ അവള് ഫോണിൽ നിന്ന് സം ഫോണിൽ നിന്നും കോളിലൊന്നും ചെയ്തിട്ടുണ്ടായിരില്ല ജസ്റ്റ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളം എടുക്കന്ന് കാണാൻ വേണ്ടിക്കും മാത്രം ആ സാധനം ഒന്ന് ടോർച്ച് ഒന്ന് ഓണാക്കി അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്ങ്ങെ പറയണ്ടായിരുന്നു ഞൻ പറഞ്ഞുന്ന് വേണ്ടി പറഞ്ഞു പിന്നെ ന പിന്നെ അത് മാം എന്തന്ന് വെച്ച കഴിഞ്ഞാല് നമ്മളെ റൂമിന്റെ അകത്ത് ഫോണ് യൂസ് ചെയ്യാൻ സമ ഇതിന് മുമ്പ് വന്ന മാം എന്ന് പറയുമ്പോൾ പ്രശ്നം ഇല്ല പുറത്ത് മാത്രമേ പ്രശ്നംള്ളൂ സൗണ്ട് ഉണ്ടാക്കാണ്ട മാം ഒന്നും പറയില്ല നമ്മള് ഫോണ് റൂമിനകത്ത് യൂസ് ചെയ്താലും റൂമിനകത്ത് റേറ്റ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ആ മാം ഒന്നും പറയില്ല യില്ല
അപ്പൊ പുറത്ത് നിക്കാൻ പറ്റില്ലല്ലേ ഫ്ലോറില്
ഏഹ്
ഫ്ലോറില് നിക്കാൻ പറ്റില്ല
ഇല്ല ഇല്ല ഫ്ലോറലെ നിക്കാൻ സമ്മയക്കില്ല രാത്രിയും ഒമ്പത് മണി പത്ത് മണിയായി കഴിഞ്ഞ ഒമ്പര പത്ത് മണി ആയി കഴിഞ്ഞ ഫ്ലോറിൽ നിൽക്കാൻ സമ്മതിക്കൂല്ല മുമ്പ് വന്ന മാമ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വന്നത് ഇപ്പൊ വന്ന മാമ് നമ്മള റൂമിനകത്തും ഫോണ് യൂസ് ചെയ്യാൻ പറ്റ എടി അത് ലുക്ക്‌ മാത്രഉള്ളു ഇപ്പോ റൂമിനകത്തും യൂസ് ചെയ്യാൻ സമ്മയക്കില്ല റൂമിനകത്തും ഫോൺ യൂസ് ചെയ്യണ്ട കടന്ന് ഉറങ്ങു എന്നാ പറയുന്നേ ഉം അതൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ രാത്രി ഏഹ്
ഇപ്പൊ ആൾക്കാര്ണ്ടാ
ഫ്ലോറിൽ ഇപ്പം അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കൊറച്ച് കഴിയുമ്പോ ഇപ്പത് വ് ഇപ്പാ മാമ് വെരും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ റൂമിലിൾ എല്ലാരേം ഇങ്ങ് വിളിക്കും ഇല്ലെങ്ക് അത് ചീത്ത പറയും അല്ലെങ്ക് ആ മാം ചീത്ത പറയും അപ്പ എല്ലരിക്കും വിളിക്കും ആ
ചീത്ത മാം
ആഹ് കൊറച്ച് നമുക്ക് എന്ത് അത് റൂമിനകത്താണെങ്കിൽ വിളിക്കാനുള്ള സൗ സൗകര്യ ഇല്ല വിളിക്കാനുള്ള സൗകര്യം ഇല്ലാന്നല്ല റേഞ്ച് ഇല്ല റേഞ്ച് കിട്ടണില്ല ഷ എന്താണ് എന്താണ്
മാമിനോട് പറഞ്ഞാ അത് മനസ്സിലാവില്ല റേഞ്ച് ഇല്ലാന്ന് പർ നെ ഈ സമയത്താണോ വിളിക്കുന്നെന്നൊക്കെ പറയും
ഉം ആക്കെ ചോയിക്കാവും ആഹ് റൂമിനകത്ത് റേഞ്ച് കിട്ട് കിട്ടണില്ല വിളിക്കാ വീട്ടിക്ക് വിളിക്കാൻ തന്നെ റേഞ്ച് കിട്ടണില്ല വീട്ടിക്ക് വളിക്കുന്നുണ്ട് കോളെ പോണില്ല കോള് വ് ഫസ്റ്റ് ഫോൺ എടുത്തന്നും കിട്ടും പിന്നെ
പിന്നെ പിന്നെ റേഞ്ച് ഇല്ലാണ്ട് അതാണ് ല്ലേ നീ ഫസ്റ്റ് വിളിച്ചപ്പോ പസ്റ്റൊക്കെ കേട്ട് പിന്നെ റേഞ്ച് ഇല്ലാ
ആഹ് ഫസ്റ്റ് ഞാൻ റൂമിനകത്താരുന്നു നിന്നിട്ടണ്ടായിരുന്നെ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്ത് റൂം കിട്ടാത്ത് ഉം ആഹ്
അതാരേല് അതാ റൂമിനാ നിന്നിട്ടാ ഇത് അല്ലെങ്കിൽ ശരി
ഓഹ് ആഹ് ആഹ് പിന്നെ എന്താ ഫുഡ് കഴിച്ചോ?
ക ആഹ് ഏയ് ഞാൻ
ഏഹ്
എടിയെ ഞാൻ അമ്മ വിളിക്ക്ണ്ട് അമ്മേൻ്റെ വിളി കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ ശരി ഇന്നാ ഇപ്പൊ വിളിക്കാ
ഓക്കെ
ഹലോ ഹലോ